ആഹ് പറഞ്ഞ ന്താ ള്ളതന്നെ ആഹ് പിന്നെ യാത്ര പോയിന്റെ കാര്യം പറയാ
ആഹ് യാത്രൊക്കെ പോകാൻ ഇഷ്ടാണോ
ഉം യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പ ഹസ്ബന്റ് തെരക്കുള്ള ആളായത് കൊണ്ടേ ഇപ്പൊ ഹോട്ടലില് ജി എം മായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പൊ നല്ല തെര ക്കാണ് ആൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഏതൊക്കെ ഇങ്ങനെ മാസത്തിൽ ഓഫൊക്കെണ്ടാകും ഒന്നോ രണ്ടോ ദിവസം അപ് പ്പോ യാത്ര പോവാൻ നോക്കും അപ്പൊ എന്റെ മക്കൾക്ക് എന്റെ മക്കൾക്ക് എന്തെങ്കിലൊ ക്കെ ആയിട്ട് വരും അതാണ് ഒരു പ്രശ്നം ആഹ് എറണാകുളത്തെ എന്തോരു ഇഷ്ടമാതിരാ സ്ഥലങ്ങളാ വേണ്ടേ ലുലു തന്നെ പോയാ ലുലൂല്ക്ക് കടക്കണ സമയം പോണതേ അറിയൂല നമ്മ രാവിലെ കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ പിന്നെ ഇറങ്ങണത്- രാത്രിയൊക്കെയാണ്. ഇപ്പടെ രാത്രി ആയ എന്നൊക്കെ- അറിയണ അത് ശരിക്കും പറ നമ്മ- ങ്ങനെ കേറുന്നത് മാത്രമേ നമുക്ക്- ഓർമ്മ ഉണ്ടാവുള്ളൂ അയ്ന്റെ ഉള്ളിൽ കേറി കയ്- വേറെ ഒരു ഫീലിങ്ങാണ് അയ്‌ന്റെ ഉള്ളോലൊക്കെആഹ് പിന്നെ ഞങ്ങള് പോണ- ത് മൂന്നാറ്, വയനാട് അങ്ങനെയുള്ള- സ്ഥലങ്ങളിലൊക്കെ പോകും.
ഇവിടെ മക്കൾ പ്പോഴും പറയും മ്മാ ഞമ്മക്ക് ടൂറ് പോകാ മ്മച്ചിയേ ഇവര്ക്ക് മൂന്നാർക്കാണ് ഏറ്റവും ഇഷ്ടം.
ഇഷ്ടം മൂന്നാർ കാണാൻ ഇഷ്ട- ഇമാതിരി സ്ഥലണ്ട് മൂന്നാർ ഒരു- ടോപ്പ് ഹില്ലിന്റെ മേളിലുണ്ട് മൂന്നാറ് നമുക്ക് കേ- കേറിറ്റവും മേളില് അവിടെ നല്ല വ്യൂ പോയിന്റ് ആണ് കാണാൻ പറ്റണത്. അതാണ് എല്ലാരും അങ്ങോട്- പോണത് കൂടുതലായിട്ടും ഇപ്പ എല്ല ഇപ്പോ- മത്തൊന്ന് ആൾക്കാർ വന്നാൽ- പോലും കൂടുതൽ പോണത് മൂന്നാർക്കാണ്.
ആഹാ മൂന്നാർക്ക് ഇവിടെ ഞങ്ങള് പോയത്. അത് എറണാകുളം പോന്നിട്ടില്ല- വയനാട് പോയിക്കണ് ഊട്ടി- പോയിക്കണ്.
ആഹ് ആഹ്...
പിന്നെ വിടെ ഞങ്ങളവിടെ-
ന്നുണ്ടായിരുന്നു വയനാട് ആ മറ്റെ സംഭവം. ക്ക വന്നതിന് ശേഷം അതിനനൊന്ന് പോണന്നണ്ട് ആഹാ ആഹാ ബുണ്ടക്കായ. ആഹ് ആഹ് പക്ഷെ ഞങ്ങള് ഈ വല്യ പെരുന്നാള- പോനായിരുന്ന അത് വലിയ- പെരുന്നാളിന് പക്ഷെ ഇവിടെ- എല്ലാവർക്കും- അപ്പം വയ്യായി വന്നൊണ്ട് പിന്നെ പോയില്ല.
ആഹ് ഇവിടെ എന്ക്ക് നല്ല- ആഗ്രഹണ്ട് അവിടെ കാണാൻ എവിടെ. മുണ്ടക്കൈ സംഭവിച്ചതൊക്കെ- കാണാനല്ല ആഹാ നമ്മൾ ഈ- യൂട്യൂബിലൊക്കെ കാണാ- മതിക്കല്ലേ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ, നേരിട്ട കാണില്ലല്ലോ?
നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക ഫീൽ ചെയ്യ അത്രയും, അത്രയും ഭയങ്കരമായിട്ടുള്ള- യൂട്യൂബിലൊ കാണുമ്പോ ത്രേ- ഉള്ളൂന്ന് നമ്മൾ വിചാരിക്കും. എന്റെ കൂടെ വർക്ക് യ്ത ടീച്ചേഴ്സ് ഒക്കെ അവിടെ പോയി- കണ്ടപ്പോരാണ് അവര് നമ്മ ഈ- യൂട്യൂബിലും മറ്റേ- ഫേസ്ബുക്കിലൊന്നും കാണ- പോലല്ലോ, നമ്മൾ നേരിട്ട് പോയി കാണണം.
ട്രെയിന് കയറി വന്നാ അവിടെ പലേ- സ്ഥലങ്ങളും കാണാനുണ്ടോ?
ആഹ് വിടെ എറുന്നാകുളത്- ഇഷ്ടമാതിരി സ്ഥലങ്ങളുണ്ട് കാണ- നായിട്ട്, ലലു മാള് പിന്നെ- ആഹ് എറണാകുളം ആഹ്.. മഹാരാജാസ് കോളേജ് കേട്ടിട്ടില്ലേ? ആഹ ഇബടെ യ്ക്ക ആഹാ.. ചിൽഡ്രൻസ് പാർക്ക്ണ്ട്, പാർക്കുക ഉണ്ട് ഇഷ്ടംമാതിരി സ്ഥലമുണ്ട് ഇവിടാ. കാണാൻ പറ്റണത് മറൈൻ- ഡ്രൈവിൽ തന്നെ പോയിരുന്നതിനാ, കാണാം പിന്നെ- ബോട്ടിംഗണ്ട് ഉം എറണാളത്തന്നെ കൊറേ സ്ഥലംണ്ടിട്ടാ എറണാകുളത്ത്. എനിക്ക കൂടുതൽ അറിയ ഹസ്- ഹസ്ബന്റിനറിയ ഹസ്ബന്റിനെഈ- ഹോട്ടലൊക്കെ ഇതായിരുന്നുണ്ടേ- അവിടെ ഡ്രൈവർമാരും, എങ്ങനെ ഓരോരുത്തരു വരല്ലോ? പൊറത്ത് നിന്നാക്കാ- താമസിക്കാനായിട്ട് അപ്പോ അവർ- അതിന്റെയും കൂടിയുണ്ട്, ട്രാവൽസും കൂടിയാണ്. ല ട്രാവൽസും കൂടിയ നടത്തേണത്. അവരെ അപ്പ അവർക്ക് ഇഷ്ടമുള്ള സ്ഥല- റിയ.
ആ കഴിഞ്ഞ വല്യ രുന്നാക്ക് ഇപ്പ ഞങ്ങൾ ട്രെയിനിൽ പിന്നെ- ത്രിഇപടെ വരെ പോയി ഷർണൂർ വരെ പോയി.
ഷോർ- ആഹ്.
ഷൊർണ്ണൂർ അവിടെ ഒന്നും കാണാനില്ലല്ലോ?
അവിടെക്കെ കുറവാന്ന് പറഞ്ഞ- ഇവിടെ എറണാകളം, ആലപ്പുഴ- അവിടെക്കെ ഇഷ്ട- ആലപ്പുഴൊക്കെ പോയ ബോട്ടിങ് കൊറെണ്ട്. ണാനായിട്ട്.
ഞങ്ങള് പോണം, പോണം പറഞ്ക്കും വരുമ്പോതിന് ഒയി വിട്ടൂല, അല്ലെങ്കിൽ മക്കൾക്ക് പനി, ജലദോഷം-
ജലദോഷ ആഹ് അങ്ങനെയുണ്ട്. പിന്നെ ആലുവ ഇവിടെ എറണാകുളത്ത് ആലുവ, മണപ്പ- പുറം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ആ കൊച്ചിൽ പോയി കഴിഞ്ഞാല് ഇഷ്ടംമാതിരി ഉണ്ട്
കൊച്ചി മെട്രോ മെട്രോ അങ്ങക്ക്
ആ കൊച്ചി മെട്രോ മെട്രോയിൽ കേയറാ അല്ലാണ്ട് കൊച്ചി ഫോർട്ട്‌ കൊച്ചി ഇല്ലേ ബീച്ച് ഫോർട്ട്‌ കൊച്ചി മട്ടാഞ്ചേരി അവിടെക്കെ പോയിക്കഴിഞ്ഞ പാലസ് പോലാണ് ഇപ്പൊ കോഴിക്കോട് നമ്മൾ പോയിട്ടുണ്ടെങ്കില് അവിടെ തെരുവ് എന്തോ ഒരു ഇത് പറയൂലേ ആഹ മിഠായി തെരുവ് അതുപോലെ ഇവിടെ മട്ടാഞ്ചേരി ഫോർട്ട്കൊച്ചി അവിടെക്കെ എത് രസമാണ് അവിടെക്കെ നല്ല അത് സന്ധ്യ സമയത്തൊക്കെ പോണം രാത്രി എന്നാലും നല്ല രസം ഉണ്ടാവുള്ളു അവിടെ കാണാനൊക്കെ ആയിട്ട് ആഹ മിഠായിത്തെരുവിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി കോഴിക്കോട് ടീച്ചേഴ്സ് അതായത് പ്രെഗ്നന്റ് ആവണതിന് മുമ്പ് ടീച്ചേഴ്സ് ആയി ഒരു ഓണംവെക്കേഷന് ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ കുറച്ച് ടീച്ചേഴസ് അഞ്ചാറ് പേര് വെച്ചിട്ട് മറ്റേ ഇതില് വന്ദേഭാരതിന് പോയി രാവിലെ പോയിട്ട് കറങ്ങി മിഠായിത്തെരുവൊക്കെ കറങ്ങി രാത്രി പതിനൊന്ന് മണിയടെ ട്രെയിനിന് കേറി ഞങ്ങള് തിരിച്
കോഴിക്കോട് ലുലുമാളൊക്കെ പൊയ്ക്കണ് അവിടെ കണ്ട്ക്കണ്
ആ പക്ഷെ എല്ലാ ലുലു മാകും വെച്ച് നോക്കുമ്പോൾ എറണാകുളത്തെ ലുലുമാൾ ആണ് നല്ലത് എന്ന് പറയുന്നുണ്ട്
നല്ല രസല്ലേ ആഹ അവിടെ എറെ ഉമ്മാന്റെ ഇവിടുത്തെ അമ്മായിമാന്റെ മോനെ ഇതുപോലെ അവിടെ എറണാകുളത്ത് ലുലു മളുടെ തൊട്ടപ്പുറത്തേനു ഒരുക്ക് അവിടെ ഒരു പെരീലവിടെ സെക്കൂട്രിയേനു
ആഹ ആഹ് ആഹ
ഓലയപ്പോ ഓലിപ്പ മരിച്ചു ഇപ്പൊ അവിടെ അവടെ ഓലക്ക് പെട്ടെന്ന് ആ ഇപ്പൊന്നിട്ട് ഓര് ഇപ്പ ഇവിടെ ഇങ്ങോട്ട് പോന്നക്കണ് അവിടെ ആദ്യം നല്ല സുഖ അയിന് ആഹ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിക്കേണ് ഒരു പെരയില് ഒലപ്പ ആഹ എറണാകുളത്തിന് തൊട്ട് തൊട്ട് എറണാകുളത്ത് ലുലുമാളന്റെ കുറച്ച് തൊട്ട് അവിടെവിടെയാണ് പെര നങ്ങൾ കണ്ടിട്ടൊന്നുല്ല
ആഹ് അവിടെ ഇഷ്ടമാതിരി നമ്മള് എറണാകുളത്തോട്ട് വന്നതിന് ഇഷ്ടമാതിരി വീടും കൊറെ പക്ഷെല്ലേ ബ്ലോക്ക് ആണ് ഭയങ്കര ബ്ലോക്ക് എന്ന എത്ര ബ്ലോക്കിലേ ബ്ലോക്കിലൊക്കെ വരണ്ടല്ലാന്ന് വിചാരിച് കഴിഞ്ഞാല് ഊട് വഴിയൊക്കെ പോകാല്ലാന്ന് വിചാരിച്ചാലും ബ്ലോക്ക്‌ ആണ് ഭയങ്കര
ആം
അതാണ് സഹിക്കാൻ ക്കാൻ പറ്റതെ ഏത് ഊടുവഴി പോയാലും ബ്ലോക്ക് ആയിരിക്കും ആ പൈസ കരുതണം നല്ല പോലെ കരുതണം അതാണ് ഒരു പാട്
മക്കളല്ല മക്കക് പിന്നെ വേണ്ടാത്തത് ഒന്നും ഉണ്ടാവില്ല അവർക്ക് കാണതൊക്കെ വേണം ഐസ്ക്രീം ഒരു ഐസ്ക്രീമിന്ന്തന്നെ ഇപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലെ ഇരുപത് റുപ് ഇവിടെ ഞങ്ങടെ നാട്ടിൽ ഇരുപത് റുപ്യെടുത്താൽ അവിടേക്കെ നല്ല വേലെയാ
പക്ഷേ ഇവിടെ ഇവിടയൊക്കെ നല്ല വില ഉണ്ട് കേട്ട നമ്മള് പറയണപോലെ അല്ല എന്നാ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ കുടുതലും ജോലി ക്കാരല്ലേ എറണാുളം ജില്ലന്ന് പറയ തന്നെ ജോലിക്ക് വേണ്ടിട്ടുള്ള ഇതാണ് ആഹ് ജോലീനെ സംബന്ധിച്ചുള്ളതാണ്
കൊക്കെ വരുന്ന ആൾക്കാരാണ്
ആഹ് ആഹ് അപ്പൊ അങ്ങനെ കുടുതലും മലപ്പുറം കോഴിക്കോട് ഒന്നും വരുല്ല എല്ലാരും എറണാകുളം ജില്ല പറയണത് തന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരി ഇതാണ് അപ്പൊ ഇഷ് ഇഷ്ടമാതിരി ആൾക്കാർ പുറത്തുന്നു വരുന്നു അപ്പൊ ഇവിടെ വില കൂടയേ ചെയ്യുള്ളു കാരണം ഇഷ്ടമാതിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ടല്ലോ
ആഹ്
ആഹ് ഇപ്പൊ പുറത്തിപ്പ പുറത്തുള്ള കൺട്രീസിൽന്നാണെങ്കിലും ഈ സായിപ്പും മദാമ്മയും ഒക്കെ വരണെങ്കിൽ തന്നെ ഇങ്ങടല്ലേ കൂടുതലും വന്നത് എറണാകുളത്തെ അല്ലെ കൂടുതലും വന്നത്
ആഹ ഇപ്പൊ ഞങ്ങള്‌ ഇവിടെ തന്നെ ഞങ്ങളെ തൊട്ട് മുന്നിൽ തന്നെ കൊറെ യാത്ര ചെയ്യാനുണ്ട് ഇവിടെ കേരള കുണ്ട് അറിമ് അവിടെ ഒരു മലണ്ട് അവിടെ കൽകുണ്ട് അറിമ്
ആഹ ആഹ് ആഹ മലകള് ആഹ് ആഹ് ആഹ അമ്മാ അങ്ങനെ മല പുറത്ത് വരുമ്പോ പോവും ഞങ്ങള് അവിടെ ഇകാക്കാമാർക്ക് അറിയാവുന്നോണ്ട് ഇക്കാക്കാമാരൊക്കെ കൊണ്ടുപോകും പിന്നെ കൂടുതൽ ഇകാക്കാൻമാരൊക്കെ ഗൾഫിലായതോണ്ട് അങ്ങനെ വരവില്ല അമ്മായി മരിച്ചേന് ശേഷം അങ്ങനെ വരവില്ല ഇപ്പൊ ഈ മാസം കല്യാ ണണ്ട് ജൂലൈൽ ഞങ്ങക്ക് ഇകാക്കാടേ മൂത്തി ഇകാക്കാട അമ്മായിടെ മൂത്ത മോന്റെ ആഹ് മോൾടെ മൂത്ത മോൾടെ കല്യാണാണ് പതിനെട്ടാംതി അപ്പ വരണോന്ന് പറഞ്ഞ് ഇരിപ്പ്ണ്ട് എങ്ങനേ വരാ ഈ യാത്ര ചെയ്യാനാ ബുദ്ധിമുട്ട് വര്ണേണ്ടല്ല യാത്ര ചെയ്യുമ്പളെ
എടക്ക് യാത്ര ചെയ്യുമ്പോ ഛർദിക്കൊക്കെ ചെയ്യും
ആഹ് ഞാൻ ശർദ്ദിക്കും ഞാൻ ശർദ്ദിക്കും ഇത് ഞാന് പ്രഗ്നന്റ് ആവണേന് മുന്നേ മാമ എന്റെ ഉമ്മച്ചിയുടെ ആങ്ങളടെ മോന്റെ കല്യാണം ഉണ്ടായിരുന്നു അതെയ്ട്ട് ഞങ്ങൾല്ലാരും കൂടെ ടൂർ പോയിട്ട് അയ്യോ ഞാൻ ശർദിയോ ശർദ്ദിക്കുങ്കിലും ഇങ്ങനെ ഉണ്ടായിര്ന്നില്ല പക്ഷെ ഇതാന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് കൊ നമ്മ പ്രെഗ്നന്റാണ്ന്ന് നമുക്ക് അറിയില്ലായിരുന്നു അമ്മാതി കേയറിയപ്പോ മുതലേ ശർദിയാരുന്നു തിരിച്ചു വര്ന്നെ വരെ ഞാൻ അത്രേം ടയേർഡയിട്ടാ തിരിച്ചു വന്നത് ഞാൻ ഇങ്ങനെ വോമ്മറ്റൊ വോമോറ്റൊക്കെ ചെയ്യോങ്കിലും ഇങ്ങനെ മറ്റേ ചുരൊക്കെ കേറൂലേ ചുരൊക്കെ കെറുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഓമൈറ്റ് ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ നേരെ സ്ട്രൈറ്റ് ആണെങ്കിൽ കുഴപ്പല്ല പഷെ ഇത് ഇത് ഇതായതാണ് അപ്പ അപ്പഴാ ഡോക്ടർ പറഞ്ഞത് ഇതായതിന്റെണ് അല്ലാണ്ട് വേറെ കൊഴപ്പൊന്നില്ലാന്ന് പറീഞ്ഞ്
ഏഹ്
അങ്ങനത്ത യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ്ട്ടാ അതും രാത് ത്രി യാത്ര ചെയ്യന്നാ ഇഷ്ടം രാത്രി പോണതാ ഇഷ്ടം
രാത്രി തന്നെ രസം ചൊരൊക്കെ കേറുമ്പോ അവിടെക്കെ ചെറിയ ചെറിയ ലൈറ്റ്ഒക്കെ കാണുമ്പളേ അതൊക്കെ രസാണ് ആഹ് പിന്നെ ബാംഗ്ലൂര് ആ ഭാത്ത്കൂടെ ഒന്നും ഇങ്ങള് യാത്ര ചെയ്തിട്ടുണ്ടാവൂലല്ലേ
ബാംഗ്ലൂരില്ല ഹൈദരാബാദ് പോയിട്ടുണ്ട് അത് ഞാൻ പി ജിക്ക് പഠിച്ച് മഹാരാജാസ് ത്തില് പഠിച്ച്കൊണ്ടിരുന്നപ്പ അങ്ങനെ ആ ടൂറ് പോയതാണ്ലൊ ഹൈദരാബാദ് വഴി ആഹ് ആഹ് മൈസൂ മൈസൂരൊക്കെ പോയിട്ടുണ്ട് മൈസൂരൊക്കെ കല്യാണത്തിന് മുന്നേ എന്റെ ര മാമാമാർക്ക് തോട്ടം ഉണ്ട് ഉമ്മിച്ചിടെ ആങ്ങളമാർക്ക്
ആഹ്
ഹേ ഒരു എളയെ ആങ്ങളക്ക് ഒരു തോട്ടം ഉണ്ടായിരുന്ന് അത് ആള് ഹൈദ്ര മൈസൂര് ആ ഭാഗത്താ എടുത്തത് തോട്ടം അപ്പൊ അങ്ങനെ പോയി അങ്ങനെ കറങ്ങിട്ടുണ്ട്
ഇവിടെ മക്കളെ സ്കൂള്ന്ന് പത്താം ക്ലാസ്ന്ന് എന്നും കൊണ്ടോവും മൈസൂർക്കാ കൊണ്ടോവ മൂന്നി ദിവസം
ആഹ് ആഹ് പത്താം ക്ലാസ്സിൽ എന്തായാലും കൊണ്ടു ബാക്കി ഒമ്പത് വരെയൊക്കെ വൺ ഡേ ടൂർ ആണ് ഒരു ദിവസ ടൂറൊക്കേരിക്കും പോണത് ഈ മറ്റേ ഫാ പാർക്ക് പോല ഇല്ലേ വെള്ളച്ച വെള്ളം ഒക്ക ഉള്ള പാർക്ക് അമ്യൂസ്മെന്റ് പാർക്ക് പോലെ അവിടേക്കെ കൊണ്ടോവൊള്ളൂ
ഇന്നു പോയിനു ഇബടെ ഒരു ച പാർക്ക് ക്കക്ക്‌ അവിട്ക്ക്‌ കൊണ്ടേയിനു
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചെറുകൾപ്പ ലുലു വന്നേക്കുന്ന കാരണം ലുലുലാണ് കൂടുതലും കൊണ്ടോണ് കുട്ട്യാളെ അതൊക്കെ ഫ്രീയാരുന്നു ലുലുവില് കളി ക്കാൻ ഇണ്ടാവും ഫഞ്ചുറയുടെ ഇത് ഇണ്ടാവും അത് കുട്ട്യാൾക്ക് നമ്മള് ഫീസ് ആഹ് ടൂറിന്റെ പൈസ കൊടുക്കൂലേ അതന്നെ ആ കൊടുക്കണേൽ അവരെല്ലാത്തിലും കയറ്റി വിടും ചെറിയ കുട്ടികളാ അതിലും കൊറച്ച്
എൽ കെ ജി കുട്ട്യാളേറ്റ് ഇബടെ ട്രെയിനിൽ കേറാൻ കൊണ്ടോകും
ആണാ പിന്നെ ഇവിടെ വേറൊരു സ്ഥലമുണ്ട് മറ്റേ വീ വണ്ടർല പോലത്തെ വണ്ടർലല്ലേ വീഗാലാൻഡ് ആ അത് കൊറച്ച് ആ അവ ആഹ് വണ്ട ഇപ്പൊ വണ്ടർലേണത് വണ്ടർലെന്ന്റഞ്ഞയിഞാ കൊറച്ചും കൂടി ഒരു ഫിഫ്യത് മുതലുള്ള കുട്ടിയള് വന്നണത് അതിനും താഴെയുള്ള കുട്ടികള് ഇപ്പൊ ഒരു ഇപ്പൊരു ഇത്വ്ടെ വന്നിട്ട്ണ്ട് ഈ എറണാകൊളത്തന്നെ മറ്റേ ഇയാൾടെ തന്നെ ഈ വീഗാലാൻഡിന്റെ ആളുടെ തന്നെ ഒരിത്ണ്ട് ഒരു തീം പാർക്ക് പോലെയിണ്ട് അവിടെ കൊ ചെറിയ കുട്ടികൾക്ക് പറ്റിയതാണ് പൂളൊക്കെ ചെറുതാണ് അങ്ങനെയിപ്പൊ കൊണ്ടോണത് ഇതാ ഞപറഞ്ഞെ എറണാകുളത്ത് ഇഷ്ടംമാതിരി സ്ഥലവുണ്ട് കാണാൻ നമ്മളറിയാൻ പാടില്ലാതാ സ്ഥലങ്ങള്ണ്ട് ഉള്ളിലോട്ട് ക്കെ പോയാ ഇതുപോലെ മലേന്നൊക്കെ വെള്ളം വീഴാ അങ്ങനെയൊള്ള സംഭവങ്ങളൊക്കെയിണ്ട്
ങ്ങാ ഞാൻ ചെറുപ്പത്തില് സ്കൂൾ പോയാ ഏഴാം ക്ലാസ്ൽന്ന് ഞാൻ പോയിക്ക്ണ് സിൽവെസ്ട്രോം, വീഗാലാൻഡ് യാ സ്ഥലത്ത് കൂടെക്കെ പോയിക്ണ് ഉം തൃശ്ശൂര് മൃഗശാല
ആ തൃ്ശൂര് ഞങ്ങളിപ്പോന്ന് പറഞ്ഞഴിഞാല് ഞങ്ങടെ സ്കൂളിൽ ഞാൻ വർക്കെയ്ത സ്കൂളിന്നക്കെ ഫിഫ്ത്ത് സിക്സ് ഒക്കെ കൊണ്ടോണത് ഈ വണ്ടർലേലാണ് അഹോണ്ട് പോയി പോയി പോയി മട്ത്ത്ണ് നമ്മ ടീച്ചേഴസ് കൂടെ പോകുമ്പാ എന്തായലും എൻജോയ്മെന്റ് ചെയ്യൊല്ലൊ പിള്ളേരെപ്പം കൊണ്ടോകുമ്പാ അങ്ങനെന്നെ ആഹാ ആഹ് ആഹ് ശെരിയെന്നാ ആ ആഹ് ആഹാ ആഹ് ശെരിയെന്നാ ഓക്കെ